ഹലോ എവടെ മകളെ.
ഇവടെണ്ടോ.
എന്താ ഒരു വിവരല്ലല്ലോ. കുട്ടികൾക്ക്സ്കൂളിലാത്തോണ്ട്ങ്ങനെ എന്താ മടി പിടിച്ചു നിക്കയ്ക്കാരല്ലേ.
മ് സ്കൂളില്ലെങ്കി പിന്നെങ്ങനെയാണല്ലോ മറ്റേ ആ ഒരു വരി റില് വേഗണ് കാട്ടിക്കൂട്ടി
ആഹ് പിന്നെ എന്താ എന്തേലും കാ നെ കൂട്ടിയാർഞ അമ്മള പയേ പടയാളു അങ്ങനെ ഒരുങ്ങും ചെയ്യപ്പോ ഇപ്പൊ പിന്നെ എന്താണോ സാധഭക്ഷ് റ്റളൊന്നും പറ്റൂല ബൽകേ ഏഹ് ബൽക്ക് എന്തേലുകെ ന്ന്ണ്ടാകുമാ ണ്ടാക്കുമാണാലോ ആഹ് ആപ്പൊ എന്താ അപ്പൊ അത് വിചാരിച്ചട്ട ങ്ങനെ ഓരോന്ന് ഓരോന്ന് ങ്ങനെ യാന് അനോട് ചോദിക്ക ന്നതി ഇയ്യ് എങ്ങനെ ഈ കുക്കർല് ബിരിയാണി ക്കെല്
കുക്കറിന്നെങ്ങനെ ബിരിയാൻ വെക്കല് ഞാൻ ചിക്കനാണെങ്കി ഒക്കെ മസാലൂട്ടിട്ട് ആദ്യ ഒരു വിസൽ അടുപ്പിച്ചോന്നി് അതിന് മെലക്ക് ചോറ് തൾപ്പിച്ചുറ്റി അട് ഇടും പൊരിച്ചങ്ങാട്ടാണെങ്കി ഇന്നെ പൊരിച്ചിട്ട് ഏഹ് മസാലൂട്ടു
എടി പണ്ടൊക്കെ നമ്മള് വേം പൊരിച്ചിട്ടല്ല ചീതിഞത് ഇപ്പൊ പൊരിക്കണില്ല ആരു ഏ
ആഹ് ഞഹ് ത് പണിയാണ് ക്ഷെ ഇൻക്ക് ഞ പൊര്ച്ചവ പ്രത്യേകിച്ച് ടെസ്റ്റ ഒന്നും അങ്ങനെ തോന്നലോ ഒന്നുല്ല ഒക്കെ കൻച്ചന്നെ ഒടീലാന്നൊള്ളു ഒടഞ്ങ്ങാണ്ട് എല്ലും മുൾ കഷ്ണൊന്ന് വേറെ ആവൂല്ലന്നുള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് അ അതെന്താതോ ആയ്ന് തോറെ കഷ് ഇത് വേനേനു മുറെ കാരണംഅഹ് കലങ്ങുഏ
അഹ് അങ്ങനെയാണ് ഇപ്പൊ വെള്ളിയാഴ്ച ഞാൻ ബിരിയാ വച്ചിട്ട് ആകൊക്കെടാ പായസയി
ആഹ് ഞാനടീ ഉം ആഹ് ബിയ്യിന്റെ കുട്ടിൾക്ക് എന്താ പിന്നെ എന്താ നല്ല നേരായ നല്ലം തിന്നും ന്നൻ ചോറ് നേരായിട്ടില്ലെ ഇല്ലേ തൊട്ടു നോക്കൂല പിന്നെ നമ്മളെന്നെ അതോണ്ട് തന്നെ അടങ്ങാറാവും ആഹ് അതോ ഇന്റെ പെണ്ണീനാണെങ്കിലോ ഈ ഇടി ഞാനേ ഒന്ന് രണ്ട് വട്ട ഈ കുക്കറ്ല് വെച്ചിട്ട് ഒട്ടിപ്പുട്ച്ചുക്കോണ്ട് ആകാൻ അതാണ് ഞാനി
ആഹ് അപ്പൊ തളപ്പിച്ചൂറ്റി ഇട്ടാ മത്യെ. അ അത് നല്ലോണം വേവി രുത് ഇും വേല് വേണ്ട് പിന്നെ കുക്കറിൽ വിസില അടുപ്പിച്ചുമ്പോ ഒന്ന കൂടി അവിടെ പായസമാവും
ആഹ് ആ ആ് അപ്പൊ എന്താ ഞമ്മള് എന്താ വേവിക്കാതെ നിക്ക അല്ലെ
ആഹ പാകത്തെ ആക്കാം ആക്കിയാ മതി എന്നിട്ട് പിന്നെ കുക്കറിലിട്ടാണ് ഒരു വിസി ചാ എടുത്ത ഞാനൻ ഓഫ ആക്ക ചച്ച കുക്കറില്ട
അല്ലട നല്ലാതച്ചോറായാലും നല്ലതുണ്ട് എന്റെ കുട്ടി പറ ച്ച എമ്മച്ചിന്റെ കുക്കറിൽ വെക്കണ നല്ല നല്ല ഇതാണെന്ന് അറിയണ്ടേ
ആഹ്
നല്ല രസമാണ് വച്ച് നല്ല ഇതില് വെക്കണ്ട് കുക്കറിില് നല്ല രസുണ്ട്ന്ന് അറിയണ്ടേ ഏ അപ്പൊ ഞാന് അപ്പൊ എന്താ സംഭവംന്ന് പറഞ്ഞാൽ നെയ്ച്ച അല്ലല്ലീ നെയ്ച്ചോറൊക്കെ എന്തോരും അയാച്ചിട്ടാ നല്ലതാണ് നെയ വച്ചാലേ ഞാൻ ഉ മൂലയമാര് ചെലവുണ്ടകുമ്പോളേ നെയ്ച്ചോറൊക്കെ കുക്കറിലേ ഇന്റെ പ ഇന്റെ പശയിലാട്ടിയക്കാരേ എന്താ പിന്നെ ഇത് എന്താ വെറും വള തന്നെ അങ്ങനെ എന്തെലുംൊക്കെ എന്തും ഏലക്കായ അങ്ങനെയൊക്കെ വെുതെ വെിട്ടുണ്ട ഉള്ളിും കൂടിട്ടിട്ടുണ്ടാവലേ കേട്ടോ ഞാൻ പറയിച് എന്തതിും കൂട്ടിക്ക പറര ഒന്നുമ ഇല്ല നമ്മള് വെറു വെളിച്ചെണ്ണ ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ അത് കുക്കറിൽ നേരെ നല്ല അരിയലാണ് വെച്ചപ്പോ നല്ല നല്ലൊരു മിൻസവും ഇതൊക്കെ ടാസ്റ്റ അണ്ടന്ന്റയി ഹലോ എന്ത മുണ്ടാത്തടി ഫസിലാ ഫസിലാ ഹലോ ആഹ ഞയ അയി പറയ കേൾക്കണണ്ട് ഇപ്പൊ കേക്കണ്ട് എന്രു റേഞ്ച് പ്രശ്നം വന്നോന്ന്റിയില്ല
ആ അതാാണ് ഇപ്പോൊ എടി ഇന്റതിപ്പ രണ്ടെണ്ണം അങ്ങനെയാലാണ് നമ്മുക്ക് കതി
ആഹ ഞാനൻ അത അന്റെ സൗണ്ട് കേൾക്കണില്ല ഏ പിന്നെ ഈ എന്താ ടൂറ് പോകണ്ട കാര്യം പറഞ്ഞുന്നില്ലേ? അതെ നമ്മുക്ക് എന്താ വെക്കേഷനിൽ നമ്മക്ക് പോയാലോ നമ്മക്ക് കുയാളേട്ട്.
ഇൻഷാ അള്ളാ എല്ലാര്ക്കൊന്ന് കൂടണം
ഏ എങ്ങനായാലും അന്റെ എന്താ ന്ത് നമ്മക്കൊക്കെ കൊററേസായിലലെ ഒന്നന്ന് കൂടീട്ട്. എങ്ങനെണ്ട് കുട്ട്യാക് ഒരഞ്ചോയ്മെ കു കുട്ട്യാആകൊര് ഫ്രീ ആകും ചെയ്യും ഇതാവും ചെയ്യും ഈ പഠിപ്പ് സ്കൂള് തന്നെയല്ലേ?
പോകുമ്പോ നമുക്ക് മ മനസ്സഒക്കെന്ന് ഫ്രീ ആവോല്ലോ.
ആഹ ആവു ചെയ്യും ഞമ്മക്ക പോയാലോന്ന്ച്ചാ എന്താ ഞാന് പിന്നെന്താ കാ കാകൂനോടൊക്കെ ചോയ്ച്ചോക്കട്ടെ ചെല നേരത്ത് ഒരു കൊരങ്ങ സ്വഭാവ. ഇഹ് ഇഹ് ഇഹ്ഹ് ചെൽപ്പോ ആഹാ
ആഹ അത് ഓല്ക്ക് എങ്ങനെ അർഞാല് ഞമ്മളേയ് ഓല് ഇങ്ങനെ എല്ലാർത്ക്കും പോവും താവും ചെയ്യും നമ്മള് ഓലോ എന്താ കൂട്ടുകാരന്മാരൊക്കെപ്പ നമ്മള് കിട്ടിയാലും പോാര ഓൽക്ക് പൈസ ചലവാണ്ട് അ അഅപ്പോഅതോൽ ഭയര എടങ്ങാേറേക
ആഹ ഒറ്റക്ക് അടച്ച്ു പൊളിച്ചു പോവാണേന് ഓല്ക്ക് ഒരു മൊടക്കുല്ല.
ആഹാ അപ്പൊ പറ ഇനിപ്പോ ഇതുവരെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ാ സ്കൂളൊക്കെ ര രണ്ട് മാസം ഒന്നും ഉണ്ടാരില്ലല്ലോ അപ്പൊ പിന്നെ കുട്ടികൾക്ക് കുറച്ചൊക്കെ കളിയു കാര്യങ്ങളൊക്കെ പട് ന്ന്ട്ട ഇപ്പൊ വല്യത് എന്താ പോകുമ്പ തന്നെ ഒര് ഇതാണേ ഇങ്ങോട്ടും പോക്ക പോകാനൊന്നുല്ല ല്ലോ ഏ. ആഹ ഞങ്ങ അങ്ങനെ പോക്ണ്ട്. ലീവിന് വരുമ്പോ അങ്ങനെ ഓരോ ഊട്ടിക്ക് ഊട്ടിക്ക് അങ്ങനെയൊക്കെ പോകും പിന്നെ എന്താ മൂന്ന
രാനായോ?
ഇല്ലടി ഇപ്പൊ ഒരു എന്താ ഞങ്ങളറ ഉമ്മ മരിചിനി എന്താ ഇന്റെ ഇക്ക ക് കാക്കൂന്റെ ഇമ്മെയ്. അപ്പൊ ആഹ് ഒരു ടെൻഷൻല് ഇങ്ങനെ നിന് നിക്കക്കന്നെയ്നു ഇന്ന് ഇപ്പോ ഒരു കൊല്ലം തെയ്ഞ്ഞു അപ്പൊ ഇല്ലെ പാപ്പ ഞ്ഞങ്ങളെ കല്യാണ അതിനന്നെ ഇല്ല. അ എന്താ ചെറുപ്പത്തില് മര്‌ച്ചുകുണു. ഇന്റെ മാപ്ലക്ക് എന്താ ഔ അഹ് ഭയങ്കര ഇതാ ഫീലിങ് ഇതാണ് എന്താ ഇങ്ങളെ ഗൾഫിലാആകുമ്പളേ വന്ന് പോയി അയ്ന്റെ രണ്ടു മാസം മുന്നേ വന്ന പോയി. പിന്നെ നോക്കുമ്പോ എന്താ അയ്ലൊന്നും കൂടാനൊ ഒന്നിനും പറ്റീല്ല എന്താ എന്താ അറബി ലീവ് ഇതൊന്നും കിട്ടിയൊന്നുല്ല. അങ്ങനെ വന്നതുല്ല. വരാൻ പറ്റില്ലടി ഇല്ലെയ്. പിന്നെ എന്താന്നോ. മൂന്ന് മൂന്ന് കൊല്ലൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ട്ക്ക് വന്നത് ഇങ്ങട്ട് പിന്നെ ഇമ്മാന്റെപ്പം രണ്ടു മാസം ഇല്ല സമയത്ത് എന്താ നല്ല അട്ച്ചുപൊൾച്ച് ജീവിച്ച്ട്ടോ. ഞങ്ങള് ഉമ്മി ഞങ്ങളൊക്കെ എങ്ങട്ടേലും പോകും അങ്ങനെ വന്ന ഞങ്ങള്പോകും കാറ് ട്ടെയ് അങ്ങനൊക്കെ പോകും താവൊക്കെ ചെയ്ത് പിന്നെ എടി പോയി കെഴിഞ്ഞിട്ട് ഒന്നര മാസം തെയ്ഞ്ഞില അപ്പഅതിലെന്നെ ഇമ്മ മര്ച്ചത് അപ്പൊ ആഹ് മൂന്ന് കൊല്ലം ഇജൊന്ന്നോക്കെ മൂന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗൾഫിന്ന് വരുന്നെട്ടോ ഏഹ്. മൂന്നര കൊല്ലം കഴിഞ്ഞിട്ട് പി ഗൾഫ് പിന്നെ വന്ന്ട്ട് ഈ ഒന്നര മാസം എന്താ ഇങ്ങനെ രണ്ട് മാസം രണ്ട് മാസം ഇമ്മാനേയട്ട് നല്ലതായി നിന്ന്ട്ട് പോയിട്ട് ഗൾഫി ക്കെത്തീട്ട് ഒന്നര മാസ ആയപ്പോത്തിന് ഇമ്മ മര്ച്ചു ന്നട്ട് എല്ലാരും പർ ഇത്തരീ മൂന്നര എന്ത മകനെ കാണാൻ കാത്ത്ന്ന പോലെ. ആഹ് മകനെ കാണാൻ കാത്ത്ന്ന പോലെ. അയിറ്റേണെങ്കി ഭയങ്കര ഇതാടി. ഈ എത്തി എ എത്തി മ്മായി വള ന്നതല്ലേ അപ്പൊ മ്മാരേട്ട് നല്ല ഇതാനായി നമ്മള നമ്മളങ്ങനെ അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കണ അമാരിം മക്കളിം കണ്ടിട്ടില്ല. ആടി അങ്ങനെ ഞാൻ പറി ചീത് ഇങ്ങനെ സെരിക് ഇപ്പത്തെ കാലത്തൊക്കെ ഒരു വാപാ രില്ലാതെക്കെവളന്നാ വളർത്തുമ്പോഴ എങ്ങനെയന്ന്ന്നാലേ നല്ല ബുദ്ധിമുട്ടാാണ്െ എന്താ മക്കളെ തിരി കിട്ടാൻ പണിയാണ് ഇപ്പൊ മക്കള് എ എന്താ മര പേട
ഇവിടെ ഈ പണ്ട് പണ്ടത്ത അരിയന്നല്ലേ ഇപ്പല്ലാം കുട്ടക്കൊക്കെ കൊറച്ച് ഇന്ത വളവ് തിരുവേറെരുന്നു
ആഹ് തിരുവാറര അപ്പൊ അപ്പൊ എന്താ അതില് ഇല്ല എനിക്ക് താത്തുമാരില്ലേ എനിക്ക് എങ്ങനെയന്ന് പറഞ്ഞാല് എന്താ ഞങ്ങൾ മൂന്ന് എന്താ ന്താണ് ഇപ്പ ആണങ്ങളാണ്
ആൺകുട്ടികളാണല്ലേ ഏ ഏ അപ്പൊ ഇമ്മ ഇങ്ങളടുത്ത് തയ്യോ ആമസോ
ഇല്ല ഞങ്ങ എങ്ങനെയന്ന് പറഞ്ഞാലേ ഇത് എന്താ തറവാട്ടില് മൂത്തച്നുണ്ട് മൂത്തച്ഛൻ സാധ എന്താ പഠിച്ചു പോണ പിന്നെ അതിന് ഒരു സ്ഥലം വാങ്ങി കറ്റാ ഇത്ണ്ടായിരുന്നില്ല വീട് വെക്കാനും ഇതൊന്നും ഉണ്ടായിുന്നില്ല അപ്പൊ അങ്ങനെ എന്തുന്നോ ഏ ഞങ്ങള് എന്താ പിന്നെ ഇ പോലെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ നമ്മള് വലാണങ്കി ഗൾഫിലൊക്കെ ഇന്ന് വലിയ ആഹ് അല് ഗൾഫിലൊക്കെ ഇതും വലിയ കൊഴപ്പൊന്നുമല്ല അപ്പൊ ഇപ്പൊ പിന്നെ ക്ക ദക്കട്ടോ അന്നത്തെക്കെ
ഇപ്പൊ പിന്നെ ആകെ അമ്പിക്കണ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിിക്കണ അറിയ
ആഹ് അപ്പൊ ഓരോ ഇതാണ്ട്ട അതിപ്പോ ഞനക്ക് പറഞ്ഞ തര ല്ലല്ലോ ആയിക്കൂടെ അങ്ങനെ പോയി കൊണ്ട്രിക്കാണ് ഉം ഇക്ക ശരിയാ കുടി എല്ലാരും ഉണ്ട് ര് എന്താ എല്ലാരും ഇല്ല എന്താ പറയണ്. ആഹ് അയന്നെ.
അത് എന്തായാലും ഇണ്ടാവും, നല്ലൊരു ദിവസം എല്ലാർക്കും വരാണ്ട്. അതന്നെ
ആ അങ്ങനെയൊക്കെ ആയിട്ട ഇങ്ങനെ ഏ ആ് അതൊരു എന്തത് വഞ്ഞതാ കോള് വന്നതാണ് പിന്നെ ഇങ്ങട എന്തൊക്കെ
ചായോടി കഴിഞ്ഞോ
ആഹ ഇല്ല ചായ ഇടുവാ ഞാന്- ആഹ് ഞാന് എന്താഞ്ഞാലേ ഞാനിപ്പോ സ്കൂളിലെങ്കിലില് എനിക്കും- ആഹ ബിസിയാ എല്ലാ കാര്യത്തിലും പിന്നെ എങ്ങനെ ഒരു പണി എടുക്കൂല എന്താ അങ്ങിട്ട ഇർക്കും ഇങ്ങിട്ട ഇർക്കും ആ ഏ ഞമ്മക്കും ആരലും- കുട്ടികളെ റസ്ടുക്കണെ നമുക്കും ആരേലും ഉണ്ടാക്കി തരണം എന്നാ നമ്മുടെ വിചാരം
ഞാന എപ്പോഴും വിചാരിച്ചു ഞാൻ വെളി പോയാൽ അങ്ങനെയാണ് ഒരു മണി ഇടുക്കൂല അവിടെ ഇരിക്കൂ ഞാൻ പറയാ എപ്പോഴും പണി തന്നെയാണെങ്കിൽ കുറച്ച് ദിവസം വെറുരിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി തന്ന മുന്നക്ക് ചെറുമമ്പ നല്ല രസമാണല്ലോ
ആഹ് അത പിന്നെ നല്ലരുതാണ് നമ്മടെ വീട്ടക്ക് പോണ തന്നെ നമ്മള എഎന്തിനാണോ ഞമ്മളെ വീട്ടക്ക് നമ്മള് പോണ തന്നെ- നമ്മെ സുഖത്തിനാണ് ഞമ്മളെന്തിന നമ്മള് പണിൽക്കാരിക്കാൻ വേണ്ടിട്ടാണ് ഞാനൊക്കെ ചെന്നാലേ ഭയങ്കര വിറ്റാണ്
ആ
ആഹ അതന്നെയനെ ആണ് ഞമ്മളൊക്കെ ചെന്നാലേ നല്ല വിറ്റാട്ടോന്മാര അല്ലാംല്ല അമ്മമാരുണ്ടെങ്കില് അമ്മ- നമക്ക് സുഖം തന്നെട്ടോ
പിന്നെ ഉമാരെ പോ പോയാ പിന്നെ വില പോയി കഴിഞ്ഞു കഥ
ആഹ പിന്നെ എന്താ ഞമ്മക്ക് നമ്മള് അത് വിചാരിച്ചിട്ടന്നെ നമ്മള് വീട്ടിലക്ക് പോവാ ചെന്നാല എന്തോ ഒരു സ്നേഹം കാരച്ചിട്ടാ ഒരു ദിവസം അതോപ്പ നമ്മെ കുട്ടികളു പറഞ്ഞെ വിരുന്നിന് കിട്ടണില്ലപ്പഴേ
അതാണ്, മെയിൻ പ്രശ്നം, പണ്ടൊക്കെ, ഞാനൊക്കെ, ചമ്മളൊക്കെ, ചെറുതായിന്ന്, ആ, മ്മാരോടീക്ക് വായനയ്ന്നും, ഓരോയ് വ്വ്ട്ട്യെപ്പ് പ്പെല്ല, കുട്ടിയാക്കൊന്നും, അങ്ങനത്തെ, ചിന്തന്നെല്ല
ആഹ് ന്ന്, ഇപ്പൊ കൂട്ടിയാൾ, വയ്യ്പ്പൊ, വയങ്കര വളവ് ട്ടോ, കുട്ട്യാ, പെണ്ണുനോടൊക്കെ, പറഞ്ഞ, പറയെയ്ക്കാരം ഇമ്മച്ചിയോന്ന് വാ പറയാ, അന്റെ, പ്രായ താവുംമ്പളത്തിന്, അറിയ ഈമെച്ചി, എന്ത മനസിലാവും, കാരണം, അന്ന്, എന്താ മ്മാന്റെ വീട്ടിക്ക്, പോക, പോക ന്ന് പറഞ്ഞേനെ, ഇതിനന്നെയായിയിരുന്നു ന്ന്, അപ്പൊ, മനസ്സിലാവുന്നൊക്കെ, പറയു ഏയ്ഞ് ഞാനേ അങ്ങനെയൊക്കെ, പറഞ്ഞിട്ടാ, കൊണ്ടോക്ക് ആഹ, ശരി, ആ, ആ, ശരിെന്നട്ടോ, ആയിക്കോട്ടെന്ന.